ആ എന്താവിശേഷം.
നല്ലതുതന്നെ ഇങ്ങളെ വിശേഷം എന്തെക്കെയാ
നല്ല വിശേഷം ഫുഡ്ഡ്കഴിച്ചാ.
കഴിച്ചാ എന്തേ
ഫുഡ്ഡ്കഴിച്ചാ
ആ കഴിച്ചു നിങ്ങള് കഴിച്ചോ
ആ ഇവിടെ കഴിച്ച്.
എന്താണ് കഴിച്ചേ
ഇവടെ ചപ്പാത്തിയും ബൊറോട്ടയും ചിക്കൻ കറിയും.
ഏ ഇന്നെന്താ സ്പെഷ്യല് ഗസ്റ്റുകള് ആരെലൊണ്ടോ
ഏയ് അതിന്നലെ ഇവിടെ മക്കളൊക്കെ പറഞ്ഞ് ഉം നെയ്ച്ചോറൊക്കെ വേണം അപ്പൊ ഉച്ചക്ക് നെയ്ച്ചോറൊണ്ടാക്കി. രാത്രിയപ്പം അവർക്ക് ചോറുവേണ്ട ബൊറോട്ട വേണന്ന് പറഞ്ഞു ബൊറോട്ടയാക്കി.
ഏ
വെക്കേഷനല്ലേ.
ആഹ് തെ. സ്കൂള് തൊർക്കാനാവും ചെയ്തല്ലോല്ലെ നി
ആഹ്.
ആഹ് പിന്നെന്തെക്കെ മഴണ്ടോ?
ആഹ് നല്ല മഴ ണ്ട്. ഇപ്പതേ മഴാ തോർന്ന്ട്ടൊള്ളൂ. നല്ല ഇടിം, മഴേം, കാറ്റും.
ഇവട്ത്തെ മഴ കഴിഞ്ഞതാ. വൈകുന്നേരം നല്ല ഇ ടിം, മിന്നലും മഴൊക്കെനി. കര്ണ്ടൊന്നുണ്ടായില്ല. ഇപ്പര മണിക്കൂറായിട്ടേള്ളൂ കറണ്ട് വന്ന്ട്ട്.
ഇവടെതെ കറ്ന്റ് ഇൻവേറ്റ്റ്ള്ള കാരണം പിന്നെ കൊഴപ്പണ്ടായിന്നില്ല. പക്ഷെ ബ്രേക്കറ് വീണ ഴിഞ്ഞാ പിന്നൊന്നും ചെയ്യാൻ പറ്റൂല്ല.
അതെ യതെ ആഹ്.
നല്ല കാറ്റും മഴയ ത്തും മാവിൻ്റെ കൊമ്പൊക്കൊ ഒടിഞ്ഞ് വീണ് കൊറെ മാങ്ങൊക്കെ കിട്ടി. മാങ്ങ പൊട്ടിക്കാൻ പാടായിരുന്നു. പ്പൊ കൊമ്പൊക്കെ വീണ കാരണം മാങ്ങൊക്കെ കിട്ടി.
ഉം നല്ല വെല്യ മാവായിരിക്കുല്ലേ.
ആഹ്.
ഉം
പക്ഷേ റംമ്പുട്ടാന്റെ കൊമ്പൊക്കെ പോയപ്പോ സങ്കടായി.
ഏഹ് റംബുട്ടാനൊക്കെണ്ടൊ ങ്ങക്ക് വടാ?
ആഹ് റംമ്പുട്ടാനൊക്കെണ്ട് പക്ഷെ ആ പച്ചേലെന്നെ കൊഴിഞ്ഞു. ഉം ഇത് പണ്ട് നഴ്സറിന്നങ്ങാണ്ട് വാങ്ങി വെച്ചാണ്. എങ്ങനെ? ഏഹ് ഇരുപത് രൂപക്കൊക്കെ കിട്ടിട്ട് വേടിച്ച വെച്ചാന്ന് തോന്ന്ണ്ട്.
ഏഹ് അയ്മല്ണ്ടാവല് ണ്ടല്ലാ പ്രാശ്യും മു ആ ഹ് മൂന്ന് മരണ്ട്.
ആഹ് അതില് ഏതോ ഒരു ആണോ പെണ്ണോ അങ്ങനെ ണ്ടെന്ന് തോന്ന്ണ്ട്. അത് ആഹ് അങ്ങനെ പറയും അതില് രണ്ടെണ്ണം കായി ക്ക് ണ്ട് ഒരെണ്ണം കയ്ക്ക്ണില്ല ഒരെണ്ണം പൂവൊക്കെണ്ടാവും പക്ഷേ കായ്ക്ക്ല.
എനിക്ക് റംമ്പൂട്ടാൻ ഭയങ്കരിഷ്ടാ. ആഹ് ഭയങ്കരിഷ്ട ഇപ്പോ കണ്ടാ ഞാൻ പൈസൊട്ത്ത് വാങ്ങും.
ആഹ് ഇവടെ അട്ത്ത വീട്ടില്ള്ള കുട്ട്യേള് എല്ലാവരും വന്ന്ട്ട് ഇതോരെണ്ണം ചോപ്പാവാൻ കാത്തിരിക്കാണ് എല്ലാവരും.
ഏഹ്.
അത് പൊട്ടിക്കണം പക്ഷെ അങ്ങനാവുമ്പം പൊട്ടിക്ക്യുമ്പ കൊലോട്ക്കനെ വീണഴിഞ്ഞാല് എന്തെന്നാണ് ശെര്യാ അത് ഞമ്മളെ പച്ചക്ക് പുളിപ്പ് ടേസ്റ്റാ പച്ചേം തിന്നാൻ ടേസ് റ്റ്ണ്ട് പക്ഷേ പുളിപ്പായിരിക്കും മധുരംണ്ടാവൂല്ല.
ഏഹ് ഇൻക്ക് ഭയങ്കരിഷ്ട ഞാൻ പൊർത്ത് എഹ് സീസണാവുമ്പളാണല്ലോ പിട്യേല്ണ്ടാവും ആ സമയ ത്ത് ഞാന് എത്ര പൈസെണെങ്കിലും ഒരയ്മ്പൊർപ്യ ക്കൊക്കെ ഞാ വാങ്ങിട്ട് ചെൽപ്പോ രണ്ടണ്ണൊക്കെ പൈ സൊട്ത്ത് വാങ്ങിട്ട് കഴിക്കും. അത്രക്കുഷ്ട ആഹ് ഞമ്മളെ ഞമ്മള് ന് ക്ക്ണാ എരേര്യേയിലൊന്നും ആഹ്.
അപ്പ ഭയങ്കര സാ എന്തെന്നാണ് കടേന്നെന്നെ വേടിക്കാണ്ട് പിന്നെ തിന് നല്ല വെലേണല്ലോ.
ആഹ് ഭയങ്കര വെലെ കിലോനെത്രയ മുന്നൂറ്റി എത്രോണ്ട്. ആഹ് ഞമ്മളെ നിക്ക്ന്ന ഏരിയേലൊന്നും ഇങ്ങൻത്തെ ഈ സംഗതി ല്ല അതൊണ്ട് ഇങ്ങക്ക് പൈ സോട്ത്ത് വാങ്ങേലൊക്കെ ബസ്സിലൊക്കെ പോവുമ്പങ്ങനെ കാണാ അപ്പോ കാണുമ്പൊള്ള അട്ത്ത് എവിടെങ്കിലായിരുന്നങ്കി എർങ്ങിട്ട് ഓരട്ത്ത് ചോയിക്കാലൊന്ന
ആഹ് ആഹ് ഇപ്പ ഞങ്ങളെ വീട്ട്ല് എല്ലാ മരങ്ങളും ഇങ്ങനെണ്ട് ഈ സപ്പോട്ട പിന്നെ മാങ്കോസ്റ്റിൻ കാഴിച്ചിട്ടില്ല പക്ഷെ ഈ അനാറ് അങ്ങൻത്ത
ആഹ് അതൊക്കെ ഇണ്ടാവോ?
ആഹ് ആഹ് അനാറൊക്കെ ഇണ്ടാവും അനാറ ആദ്യം പൂവ് ക്കത്താനും നല്ല ഭംഗിയാണ് അത് കൊറോ ആ കൊറോണെലല്ല വെള്ളപ്പൊക്കത്തില് അതിന്റെ വേരോട്ക്കന്നെ അത് പറിഞ്ഞ് പോയതൊക്കാണ് പക്ഷെ പിന്നേം വന്നത്
ഏഹ്
ഉം ഉം
ഉം
അനാറ് നല്ലോണം ഇണ്ടാവും
ഏഹ് കൃഷിക്കെ നല്ലോം ന്നടുല്ലേ ആര് ഇതൊക്കെ ഇണ്ടാക്ക്ന്ന ആള്
ആഹ് ഉമ്മാക്ക് ഇഷ്ടാണ് എല്ലാവരും വെരുമ്പം അലിക്കും അങ്ങനെ ആദ്യൊക്കെ എല്ലാവരും നല്ലോണ്ണം പരിപാലിക്കുയായിരുന്നു അ ഇത് ഇതൊന്നും ഒന്നും കയ്ക്കൂലായിരുന്നു ഇപ്പ അധികം അങ്ങട് പരിപാലിക്കാണ്ടായപ്പം പ്പ എല്ലാരും കഴിക്ക്ണ്ട് ഉം ഉം
പക്ഷെ പച്ചക്കറി കളൊക്കെ കോറവാണ് തക്കാളി ഒക്കെ ഒള്ളു തക്കാളി, പച്ചമുളക് ഒക്കെ ഒള്ളു അല്ലാണ്ട് പിന്നെ ഈ വഴുതനങ്ങ, ചീര
ആഹ്
അഹ് അല്ലാണ്ട് വിപുലീകരിച്ചതൊന്നുല്ല
ഏഹ്
ആഹ് പിന്നെ ന്നർച്ച് കറിവേപ്പിലേം
ആഹ് അത് ചേലെ മണ്ണും അത് അങ്ങനെണ് ക്കിയാലും വേം ഇണ്ടാവും അത് പോലെ ചെലെ ആളുകൾക്കും അതു പോലെ ഓര് ഇണ്ടാക്ക്യ പെട്ടെന്ന് ഇണ്ടാവും ഉം ഞമ്മള അവ്ടെ മണ്ണ് മോശം തന്നെയാ തോന്നുന്നു കാരണം കരിവേപ്പ് എത്തോ ഞാനൊക്കെ ചെറുതില് ഇണ്ടാക്കിയതാന്ന് തോന്നെ ആരോ ഇട്ത്തതാ പക്ഷെ അത് നിറയെ നെൽ അത് എന്തോ ഒരു കുരു അങ്ങാണ്ടീറ്റ് നെൽത്തൊക്കെ അയ്ന്റെ പടരുല്ലോ പിന്നേം വേറെ തൈകള് ഇങ്ങനെ ഇണ്ടായിക്കൊ അങ്ങനെ കുറെ ഇണ്ടായിക്ക് പക്ഷെ മൂ വെല്യ താവുന്നേ അല്ല തൈയ്യ് ഒരു ചെറിയ ചെടിന്റെ ആഹ് ചെറിയ ചെടിന്റെ അത്ര വെൽപ്പാ ഒള്ളൂ ആ വെൽപ്പത്തില് ഇപ്പളും ഞാൻ കാണുന്നുണ്ട് ഞാൻ ചെറുതിലേ കണ്ടത് ഇപ്പളും അതേ വെൽപ്പത്തിലന്നെ അയ്മേല് ന റയ്യേ ഇണ്ടാവും പിന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു തൈകള് നിറയ്യേ അയിന്റെ ചു റ്റിലും ഉണ്ട് ആഹ് പക്ഷെ അത് വെല്യ മരാവു ഉം എന്താന്നാർക്കറിയ
ഇബടെ ചക്ക, മാങ്ങ
ആഹ് ചക്കിം, മാങ്ങക്കെ ഇഷ്ടം മാതിരി ഇണ്ട് ഇരുമ്പിപുളി, സപ്പോട്ട അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഇഷ്ടം മായ്രി ഇണ്ട്
ഇവടെ പിന്നെ അരി നെല്ലിക്കാന്ന് പറയൂലേ നമ്മള് മറ്റേ നെല്ലിപ്പുളി ആഹ് അത് അങ്ങൻത്തെ സാധനങ്ങള് പിന്നെ ഇങ്ങനെ വെറൈറ്റി ചാമ്പക്ക ലൂബിക്ക
അങ്ങനത്തൊന്നുല്ല ചാമ്പക്കേന്റെ തൈ മരഒക്കെ ഉണ്ടായിരുന്നു ക്ഷെ അതൊക്കെ മുറിച്ച് കളഞ്ഞു എപ്പളോ ച് ഞങ്ങളൊക്കെ ചെറുതായപ്പം തന്നെ വല്യ തൈയൊക്കെ ഉണ്ടായിരുന്നു നറയെ ഉണ്ടാവായിരുന്നു അതൊക്കെ മുറിച് കളഞ്
ആഹ് ഇവിടെ രണ്ടു തരം ചാമ്പക്ക ഉണ്ട് മ റ്റേ ഒരു ആപ്പിൾ ചാമ്പ ഇണ്ട് അല്ലാണ്ട് ഞമ്മള് കടെന്ന ക്ക കാണൂലേ നല്ല ചോന്നത് കുഞ്ഞി അതുംഉണ്ട് പക്ഷെ ആ ചോന്നത് ചെറിയ മരാണ്
നു ആഹ് അതൊക്കെ പിന്നെ നമക്ക് അടുതുന്നയൽവാസികളും കുടുംബക്കാര് അവിടുന്നൊക്കെ കുട്ടികള് പറിച്ച് കൊണ്ട് തരും കൊറേ പറിച്ച് കൊണ്ട് തരും ആപ്പിൾ ചാമ്പ കിട്ടൂലട്ടോ അത്
ഈ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ടസ് ഒക്കെ നാരും അങ്ങനെ ഇഹ് വെക്ക് എന്തൂന്നാണ് വെച്ചാല് ഇണ്ടാവും പ്പക്കെ നേഴ്സറികളീന്ന് മേടിച്ച് വെച്ചാല് ഇണ്ടാവും പക്ഷെ രണ്ട് മൂന്ന് കൊല്ലക്ക വെയിറ്റ് യ്യണം
അതെ ഇപ്പൊ പീടികെന്ന് ചെറിയ എത്ര മാസം കൊണ്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാലോ
പറമ്പെള് വേടിച്ഴിഞ്ഞാൽ ഫസ്റ്റ് വീടൊക്കെ ഉണ്ടാക്കണെന് മുന്നെ ഇങ്ങനെ
ആഹ് ഞാനും പറയും വീടുണ്ടാക്കാൻ ആദ്യം തറയൊക്കെ എടു ത്ത് കഴിഞ്ഞാ വേം വീട് ചുറ്റിലും നിറയെ കൃഷികള് ഇങ്ങനത്തത് ഈ അയ്‌ന് എന്താ പറയാ ആഹ് കിട്ടാ അതെ ഈ സപ്പ് എന്തുന്നാ അത്‌ ഇപ്പ പിന്നെ എപ്പളും കിട്ടും ആഹ് എവിടുന്നും കിട്ടും ഈ എന്തുന്നാ റംമ്പുട്ടാന് ലിച്ചി അങ്ങനത്തെ കൊറേ
അങ്ങനത്തെ സാധനങ്ങള് പിന്നെ ഇവിടെ ഇവിടെ ഇല്ല തറവാട്ടില്ണ്ട് അവ ക്യാടോ
ആഹ് ഇണ്ടോ
ആഹ്
ന്ന അയ്മല് ണ്ടാവും ചെയ്യോ
ആഹ അതുമ്മല് ണ്ടാവും ഇവിടെ എപ്പളും അവയ്ക്കാടോ ജ്യൂസന്നെണ്
ഏഹ അത് പൊർത്ത് വിൽക്കൊക്കെ ചെയ്യോ
ഏയ് വിക്കൊന്നുല്ലത് നമ്മളട്ത്ത്ള്ളോര്ക്കൊക്കെ കൊടുക്കും വിക്കുമ്പോ അവര് മരായിട്ടാ ചോയ്ക്ക അപ്പൊ ഞമ്മക്ക് പിന്നൊന്നുട്ക്കാൻ പറ്റില്ല അതമ്മന്ന് പഴുക്കാനാവുമ്പളവര് വന്ന് ഫുള്ള് പൊട്ടിച്ചൊണ്ടോവും പി ആ ഹ പിന്നെ ഞമ്മക്ക് അത് രണ്ടായിരം മൂവായിരം രൂപയിര്ക്കും ഈ മരത്തിന് തെര അഹ പക്ഷെ ഞമ്മക്ക് പിന്നെ കടേന്ന് നാഞ്ഞൂറ്റമ്പത് റുപ്യ ക്ക്കിലോ ആയിട്ട് വേടിക്കണം ആഹ് അതിലും ന്നല്ലത് വടെ എല്ലാരും പറയും അങ്ങനെ വേണ്ട എല്ലാവരും തിന്നുമ്പ ആഹ്
കുഞ്ഞുങ്ങക്കൊക്കെ കൊടു ക്കാൻ നല്ലതാണത് ആഹ് അയ്ന്നല്ലത് വീട്ടിലുപയോഗിക്കുന്ന അങ്ങൻത്തൊക്കെയാണ് വീട്ടിലുപയോഗിക്കു ക്കുന്ന ല്ലത്
ആഹ്
ഉം
തൊക്കാൾക്കാര്ക്ക് കൊടുത്തട്ട് പിന്നെ ഞമ്മ വെശടിച്ചത് മേടിച്ച് കഴിക്കണ്ട ആവശ്യല്ലല്ലോ
അതന്നെ വെറുതന്തി
ഇവടെ ഫ്രൂട്ട്സിനൊക്കെ ഒരു ക്ഷാമവുല്ല
ഏഹ് ആ എനിക്ക് ഭയങ്കരഷ്ട ഇങ്ങനെ പച്ചക്കറികളും ഫ്രൂട്സുളൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹ ഞമ്മള വീട്ടില് ആ ഒരു എന്താപറയാ അങ്ങനെണ്ടാവൂല പിന്നെ ഞമ്മക്കോരോര്ത്തര്ക്കോരോ കൈപ്പുണ്യംന്നൊക്കെ പറയോലോ ചെലര് ഇണ്ടാക്ക്യ വേ ഇന്റെക്കാക്ക ഇണ്ടാക്ക്യ ഇണ്ടാവും അവര്ണ്ടാ ണ്ടാക്ക്യ വേ ഇണ്ടാക്കീന്നു ഇപ്രാ ഇക്കൊല്ലോം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെണ്ടായ്ന്നു കോവക്ക കയ്പ്പ പിന്നെന്താ വത്തക്ക ആഹ് വത്തക്കെക്കെണ്ടായ്ന്നു ആഹ് ന
ഏഹ് വീട് പണി ആയിട്ട് എന്തോന്നാണ് പണിക്കാര്ക്ക് കൊടുത്തതാണ് ചക്കരമത്ത കഴിക്കാന് അവരതിന്റെ കുരുട്ടിട്ട് തറേമ്മ മൊ ത്തം പടർന്നിട്ട് നറച്ച ചക്കരമത്തായിരുന്നു കാര്ണം വീട് പണിയൊക്കെ നേരം വഴ്കിട്ടായത് ഉം അപ്പൊ നമ്മള് പിന്നതിനെ വെട്ടി കളഞ്ഞൊന്നുല്ല അതുമ്മലൊക്കെ കായ പിടിച്ചിരിക്ക്ണ കണ്ടപ്പൊ പിന്നതൊക്കായി എല്ലായീനേഷാണ് മുറിച്ചത് ആഹ് അതൊക്കെ വെട്ടിക്കളഞ്ഞത് ഉം
പിന്നെന്തൊക്കെ
ഇവടങ്ങനെക്കെ ഇള്ള കാര്ണം പിന്നെ ഞാൻ കടീന്നങ്ങനധികം ആരെങ്കിലും വരുമ്പളായാലും ഞമക്ക്‌ മു റ്റത്തുന്നായാലും എന്തങ്കിലൊക്കെ പറിച്ച് കൊടുക്കാനൊക്കെണ്ടാവും
അത് നല്ലതാണല്ലൊലെ
ആഹ് എല്ലാവരും ഇവടെ ചക്ക ഇവ്ട്ത്തെ ചക്ക എന്തോന്നാണേ ഈ ഓറഞ്ച് കളറ് ആവ്ണ ചക്കല്ലേ ഉള്ളീലോറ ഉള്ളീലോറ ഞ്ച് കളറാണ് ചക്കടേ തേൻ വരിച്ചക്കെ അങ്ങനെ ന്തോ തോന്ന്ണ്ട് അപ്പയ് അല്ലല്ല ഞമ്മളെ സാധ ചക്ക പോൽത്തന്നെ പക്ഷേ നല്ല മധുരായിര്ക്കും
ഏഹ്
ഉം ആ പഴവരിച്ചക്കയ്ണ്ടിവിടെ ആഹ് പിന്നെ സാധാ ഒന്ന് വരിക്കച്ചക്കണ്ട് പക്ഷെ ഈ ചക്കക്ക് ഡിമാന്റ് കൂട്തലാ. ഈ ഓറഞ്ച് കളറ് ഉള്ളിലിള്ളത് ഇത് ആഹ് നല്ല ഉരുണ്ടിട്ട് നല്ല ബോള് പോലാവും.
ആഹ് മൊബൈലൊക്കെ കാണല്ലാന്.
ആഹ്. അത് ആദ്യമേ ചക്ക സീസണാവണേന് മുന്നന്നെ വര്ണോര് വര്ണോര് പറീം ഞങ്ങക്കൊരെണ്ണട്ടാ ഞങ്ങക്ക് ഒരെണംന്ന് പർ
ഏഹ്.
ഇവടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എല്ലാരും വര്ണോര് വര്ണോര് കൊണ്ടോവും. പരാതിയാണ് ഇത് കിട്ടീലാ അത് കിട്ടീലാ
ഏഹ്.
ആഹ്. ശെരിയെന്നാ പിന്നെ വിളിക്കാം.
ഇന്നാ ശെരി പിന്നെ വിളിക്ക് ഉം